എന്താണ് സുഖാണ് ചായ കുടി കഴിഞ്ഞോ
ആഹ് ചായടി ഇതാ കാലി ചായട്ച്ച്
ഏ് അപ്പൊ എന്താ ചായക്ക് കടിയൊന്നുണ്ടാക്കില്ല. കടിയൊന്നുല്ലന്ന്
ചായടി കഴിഞ്ഞില്ലാ
അതെ എന്താ എന്താ കടി എന്താ കടി
കടി ഇന്ന് ചപ്പാത്തിയാ
കറിയോ
കറി മീൻണ്ട് കറിണ്ട്
വേ ഇന്ന് ന്ന് മത്തിയൊട്ന്നോ
ബത്തൽ ആ ബത്തലെയ്
ഉം അഹ് ആഹ് അതെ തേങ്ങരച്ച
അല്ലല്ല മൊള വള്ളം മാറ്റേശുന്നു
അതെ ഉം ഇന്ന് വെയില്ണ്ട് ല്ലേ മഴല്ല
അന്ന് വെയിലുണ്ട്
ഉം ഉം ഇവിടെ നല്ല വെയിലാരുന്നു ഇവിടെ
ഏ് നല്ല വെയിലുണ്ടല്ലെ
കുട്ടി സ്കൂളിൽ പോയി ആഹ് എട്ടരയ്ക്ക് പോയി എട്ടരയ്ക്ക് വണ്ടി വരും ന്നലെ പല്ല് ഇന്നല പോയിട്ടില്ല അവള്
ഏഹ് എട്ടരക്കൊക്കെ വരൂല്ലേ
എടയ്ക്ക് വരുന്നല് ഇന്നലെ പല്ല് വേദനായിരുന്നു മടിയാരുന്ന്‌
ഏഹ്
പാവ ഇന്നിപ്പൊ പിന്ന ഡ്രസ്സൊക്കെ മാറ്റിപ്പ എവി ടെക്കാമ്മച്ചി പോണ ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ് ഉ ഏഹ് നല്ല മടിയാണ്
എട്ടരക്ക് പറഞ്ഞാല് പിന്നെ പിന്നെ എപ്പളാ വിടുക
നാല് മണിക്ക് മൂന്നരക്ക് വിടും നാല് മണി നാലരക്ക ആവും ഇവ്ടെ എത്താന്
തന്നെ
ഉം വന്ന് മേല് കഴുകീട്ട് കുളിച്ച് കെ ടന്ന് ഉറങ്ങും പിന്നെ
എമ്മേ
ഉം
അതല്ല പിന്നെ നാലരക്കെ ആവണെന്താ അതിന് തിലൊക്കെ ബസ്സ് പോകൂലെ
മൂന്നരക്ക് വിടും പക്ഷേ കുട്ടികളൊക്കെ ഓരോ സ്ഥലത്ത് എറ ക്കീട്ടല്ലേ കൊണ്ട് വരാ നമ്മടെ കുട്ടി മാത്രല്ലല്ലോ
ആഹ് അതാണെ
അപ്പൊ എല്ലാടത്തും എറക്കിയിട്ടക്ക എല്ലാവടെ ബുദ്ധിമുട്ട നേ ചെലപ്പൊ നാ നാല് ഇരുപതൊക്കെ ആവും എ ത്താന് പിന്നെ വന്ന് മേലഴ്കി എന്തേലും തി ന്നാൻ കൊടുത്ത് അതി കെടന്ന് ചെലപ്പോം കെടന്നുറങ്ങും ക്ഷീണിച്ചിട്ട് കെടന്നുറങ്ങും
തിന്നേം പാട ഉറങ്ങേ
ഓഹ്
കുളിച്ചാതെ
അതെ കുളിച്ചിട്ട് ചോറൊക്കെ കൊടുക്കും എന്തെങ്കിലും കൊടുക്കും
ഏഹ് കുളിച്ചാതെ തന്നെ ഉറങ്ങുവ ല്ലേ വന്നാല്
ഉ കുളിച്ചിട്ടെ ഉറങ്ങുള്ളൂ
ഏഹ്
ചെൽ നല്ല ക്ഷീണണ്ടെങ്കിൽ വേഗം കെടന്ന്റങ്ങും
തന്നെ
ആഹ് അത്രല്ലേ ആയിട്ടുള്ളൂ ഉച്ചക്ക് ചോറിന്ന്‌ ഇവിടവന്ന് കെടന്നുറങ്ങും പക്ഷെ ഇപ്പ അതിന് അവിടെ പോയിട്ട് ഒറക്കം ഇല്ലല്ലൊ
ആഹ്
അപ്പൊ അത് കാരണം അതിന് വേഗം ഒറക്കം വരികാ
ഏഹ്
ഉം ഉം
അത് ശരി
ഉ എന്താ ചോറിന് എന്താ കറി
ചോറിന്പ്പന്താ ഒന്നും പിന്നെ ഇ ന്നലത്തെ കറി കൊറച്ചുണ്ട് ഇനിയിപ്പൊ രസം ന്തെങ്കിലുംണ്ടാക്ക ഉച്ചക്ക്
ഏഹ്
രസേ
ആഹ് ആ
ഊം. ണ്ടാക്കാര്ച്ചിക്കാണ്റയ
ആഹ് ആഹ് ആ ശരി
ആഹ്
വേറെന്താണ്?
വേറെന്തൊക്കെണ്ട്?
ഉം വേറെന്താ അങ്ങനെ പോണ് ഒന്ന് മുരിങ്ങന്റിലെ താളിച്ച് മീൻകറി ണ്ടാരുന്നു. മുരിങ്ങല താളിച്ച് വെച്ചിന്ന്
ഏഹ് മുരിങ്ങന്റലെ? ഏ ഹ്‌
അഹ് ഉള്ളി മൊളകട്ട്ട്ട് തേങ്ങന്റെ വെള്ളം പോലെ വെച്ച് ഞാന് കറി ആക്കീല്ല ഉം ഉ അത് ഞാക്ക്ഷ്ടല്ല ഞാൻ കഞ്ഞി വെള്ളം ട്തക്കാൻ മറക്കും ചെയ്തു. ആഹ് മക്കക്കു ഷ്ടാ ഞാന് കഞ്ഞി വെള്ളട്ത്തക്കാ മറന്നു. അതെ കഞ്ഞി വെള്ളെടുത്തെക്കാൻ മറന്നോയത് ന്നാ
കഞ്ഞിന്റള്ളത്ത് ചീരാമുളകൊക്കെട്ടേണ്ടേ
ആഹ് ഇ അയിന് പിന്ന ഞാനേ ഉപ്പേരി വെക്കാൻ ചോയ്ച്ചപ്പൊ ഉപ്പേരി വേണ്ടമ്മ പിന്നെ ത് മതി അർഞ്ഞ് വെള്ളം പോലെ വെച്ചാ മതി അർഞ്ഞ് അപ്പ ന്നായ്ക്കോട്ടെ പ്പഉ പോലെ വെച്ചോക്കുമ്പോ പ്പൊ പിന്നെ കഞ്ഞിവെള്ള ണ്ടായില്ല
ഏഹ് വെറും പച്ചളളത്ത് വെക്ക്
ആഹ് പച്ചള്ളത്തില് വെച്ച് ന്ന് മരിയോള് ന്ന് പ്പം ന്ന് മരിയോള് വരും വൈ വൈ ആഹ് ന്ന് വൈന്നാരത്ത് കൂട്ടീട്ട് വരണം ഉം ഉം അങ്ങനൊക്കെയാണ് കഥ. പയിനൊന്നാം തി പരീക്ഷാണേ
ഏഹ്
പയിനൊന്നാം തി പരീക്ഷാണ്.
ഏഹ് പഠിച്ചാം പോണ് ണ്ടോള്?
ആഹ് ഓള് ഓക്ക് പരീക്ഷ ണ്ട് പയിനൊന്നാം തിയതി വരെ
ഏഹ് പഠിക്ക്ണ്ടോ?
ഏഹ്?
പഠിച്ച്ണ്ട്
ആഹ് പഠിച്ച്ണ്ട്.
ഏഹ് എന്തിനാ പഠിക്കണ?
ഓന് ഓള് ഡിഗ്രിക്ക്. വേറെന്താ? ഫോണ് വര്ണ്ട് മോൻ വിളിക്ക്ണ്ട് മരോം വിളിക്ക്ണ്ട് ആഹ് വീഡിയോ കാൾ വിളിച്ചണ്ടാവും കിട്ടിണ്ടാവില്ലിക്കാരോ ഞങ്ങള യ്ചില
ഊം
ആഹ് കെ
അഹ് പറ്റൂല്ല അറിയ
ആഹ ആതാണ് നോക്കട്ടെ ഏതായാലും ഇതിന് ഇതായില്ലേ വേറെ എന്താ അ
ഉം
കരണ്ട് ണ്ടാ അവിടെ
പിന്നെ എന്തൊക്കെണ്ട് ചായട്ചോ ണ്ട്‌പാറിയ
ഹെ
മം മരുമോള് നല് ദിവസം നിക്കൂലേ
ആ ഇനി കൊണ്ടായികൊടുക്കണം പരീക്ഷല്ലേ ഇന്നിപ്പോ
ആഹ്
പരീക്ഷല്ല അത്പ്പ
ഏ
പരീക്ഷല്ലേ അപ്പൊ ഇന്നി പഠിക്കാനൊക്കെ ഉണ്ടാവേ
ആഹ
ആ പ ഓൾക്ക് ഹെ ഹെ ഇതാണ് പരീക്ഷന്ന് ആഹ അപ്പ പിന്നെവിടെല്ല ഇവിടുന്ന് കൊറച്ച് ദൂരെ പോകുവും വാണം ഹ് ഹ് കുറച്ച് ദൂരെ പോവും വണം അപ്പന്നി പഠിചോട്ടേ പ്പ നമ്മൾ ഇവിടെ കൊടുന്നിട്ട് പഠിക്കാതിരിക്കണ്ട കൊണ്ടായി കൊടുക്കണ്ടരും അപ്പന്നി അദന്നെ കൊണ്ടാക്കി കൊടു ഹെ
കോണ്ടയി ആക്കി കൊടുക്കും വാണോ
ആ് വെ പരീക്ഷിക്കണ്ടായി അഹ് ഓളെപ്പ കൊണ്ടാക്കി കൊടുക്കയിക്കാരും രാവിലെ വണ്ടിമല് അതെ ഇവിടെ ന്നി കാരണം എങ്ങനെയാവോ കാരണം പളേണ്ടായിരിക്കല്ല എത്ര അൻഎട്ട് മാസഅയതല്ലേ അപ്പോന്നിപ്പോ വണ്ടി വിളിച്ചു പറഞ്ഞൊക്കെ എന്താണാവോ
വാപ്പ കാറ് ഓട്ടേ
ഉംഹ് വാപ്പക്ക് വണ്ടി ഓടിക്കാനരിള്ളൂ കാറൊന്നും, ഓടാൻനറി കാറന്നും ഇല്ല ഓലോടെ ഉം ഒരാങ്ങണ്ട്‌ ഒരു പാവൻ ഇപ്പ വരുണ്ട് വന്ന കല്യാണം നോക്കണം പരിണ്ട്
ഏ കണ്ട്‌ വെച്ചിന്നോ
ഇല്ല ഇല്ല കണ്ട് വെച്ചട്ടൊന്നുല്ല
ഹെ
കന്ക്കാൻ ഇനിയിപ്പോ വന്നിട്ടൊക്കെ പറ്റീട്ടൊക്കെ വണ്ടേ
ഉം
പ്പ പെൺ കുട്ടിളെ പോയി നോക്കിയാൽ ഇപ്പോ ഒൽക്ക് ഇപ്പോ ആ പിന്നെ കാണേണ്ടി വരും ചെക്കന്മാരെ കാണേണ്ടി വരും
ചെക്കന്മാര കാണണല്ലോ ഒൽക്ക്
ഉം
ഉം പ്പ പണി തരൊക്കെ ചോയ്ചറിം
ആഹ് ഓന്ക് ഓൻ കമ്പനിയില നിക്ക്ന്ന് കൊഴപ്പന്നുല്ല ഓന്ക് ജോലിക്കെ
ഓനെന്താടാ അവിടെ പണി
ഓനൊന്തോ അവിടെ എന്തോ ഒരിതില് കേറീക്കുണു കൊഴപ്പൊന്നുല്ല ജോലിയൊന്നും ആഹ് പ്പ ങ്ങനെ പണിയൊക്കെ നല്ല പണിയാ
ഏഹ്
ഉം ഞാൻ രാവിലെ ഇപ്പാടെ മുറ്റൊക്കെ ഒന്ന് അട്ച്ച് കഴുകി മോട്ടറടിച്ചിട്ടൊക്കെ ഒന്ന് കഴ്കി. ങ് ഹ്
ആന്തേ?
മോട്ടറടിച്ചിട്ട് മുറ്റൊക്കെ ഒന്ന് കഴികിറിയ ആകെ അട് ച്ചെരാൻ പറ്റ്ണ്ല്ല ന്താച്ചാകെ മണ്ണാ ഇത് എല വീണിട്ടേ
തന്നേ
അപ്പ എന്ത ചെയ്യാ മോട്ടോറടിച്ചാണ്ട് കഴുകി വിടും പക്ഷേ വെല പോവില്ലല്ലോ വെല പോവുല്ലാറിയാ അപ്പ എന്ത് ചെയ്യും അപ്പ പിന്നെ മോട്ടാറടിച്ച് മോട്ടറടിച്ച് സ് കഴിഞ്ഞിട്ടാ മതി അപ്പ ആടെള്ളെ മൊത്തത്തി പോവല്ലോ അങ്ങനെ
ആന്തേ എല
ആഹ് ഇണ്ട് ഇഞ്ഞിപ്പോ ചോറും കറിയൊക്കെ ചോറും കറിയൊക്കെ ആയിക്ക്ണ് ആഹ് അത് പോവുല്ല അടിച്ച് വാരുമ്പോ കൂടുതലും പ്പലത് കട്ടെത്ത്ക്ക്ണെ അങ്ങനെല്ലേ അപ്പൊ മൊട്ടറടിച്ചിട്ടാൽ അത് പോവും ശെരിക്കാണ്ട് പോവേ
പത്തെന്താ?
ഏഹ്?
എന്താ പറഞ്ഞെ?
എല്ലാ അടിച്ച് വെരാൻ നേരത്ത് എന്താ ആഹ്
അത് കട്ടല്ല ഇത് ഇങ്ങനെ ചെറിയ കുഞ്ഞ കുഞ്ഞ കട്ടേണ്. അപ്പൊ കട്ടടെ എടെല് ഇങ്ങനെ നിക്കുമ്പോ അടിച്ച് വെരാൻ വെയ്ക്കൂലാ.
ഏഹ്
അപ്പൊ എല പോവൂല്ല അപ്പൊ മോട്ടർ അടിച്ചാ പൈപ്പാണ്ട് പിടിച്ചാ ശെരിക്കങ്ങട്ട് പോകും.
പിന്നെ
ഉം മോട്ടറടിച്ചാ വെള്ളെങ്ങ് അടിച്ചാ ആപ്പ പോകുവല്ലോ ഏഹ്
ഉം ഉം
ആഹ് ആഹ്
ഇബടെ ചിൽ ചില്ലിയേ.
ചില്ലിയായെന്താ?
ചെറു ചെറീ കല്ല്
ആഹ് ആ കല്ലൊ കല്ലമ്മക്ക് കിട്ടില്ല അങ്ങനെത്തെല്ല കല്ലല്ല കൊറെച്ച് വീതിയുള്ള കല്ലാ. ഉം ഉം പുതിയാപ്പിള പോയാ?
ഇത് ചെലിയക്കല്ലാ.
ഉം ഉം കാലി ചായ കുടിച്ച് പോയതാവുലേ ഉം ചോറൊക്കെയായോ?
ആഹ് ചോറായി.
അതെ ആഹ് ഞാൻ ഇന്റിം ചോറെ ചോറ് ആയിക്ക്ണ് ഇഞ്ഞി മുരിങ്ങ തളിച്ചാണ് മത്തിക്കറി ഇക്കൊണ്ട്. അത് മതി. ഇനിപ്പോ ആരുല്ലല്ലോ. വയനാട്ട്ക്കല്ലേ. മീൻ പൊരിക്കാ. പൊരിച്ചതൊണ്ട്. കൊറെച്ച് മീൻ പൊരിക്കാനൊണ്ട്. ഏഹ് മാ മോള് പോഉമ്പോ. മോളിപ്പോ പോകു പറയാ. ആഹ് പിന്നെയാരോ ചെല്ലാ. ഞാനും കു ഞാനല്ലേ ണ്ടാവുള്ളോ ഇവര് വരുമ്പോത്തിന് ആഹ് കൊ കുട്ടിള് വെരുമ്പം നാല് മണിയാവും. നാല് മണി വന്നിട്ട് കുട്ടിലേട്ട് പോയിട്ട്. മര്യാദ പ പോയി കൊണ്ടുവെരണം.
ന്നേ
ആഹ്
ആരാ വെരാ
ആരും വരൂല ഞമ്മള് കൊണ്ടർണ്ടെരും അടെ പോയിട്ട്
ഓട്ടർഷേലൊ
ഉം മരോളാ പോയി കൊണ്ടർല് കൂട്ട്യെ മരോളും ഞാനും കുട്ടിം കൂടി പോയിറ്റെയ്
ഹലോ ഓട്ടർഷേലാ പോണ്
ആഹ് ഓട്ടർഷേലെന്നാ പോണത്
ആഹ് അടെ അട്ത്തന്നെ ലേ
ആഹ് കൊർച് പോവാണ്ട് അത് കൊഴപ്പല്യ വേറെന്താ
മോൻ വിൾച്ചൊ ഇന്നലെ രാത്രി വിൾച്ചിലെ മോന് മോൻ വിൾച്ചിലെ
ആഹ് വിൾച്ചീനി ഉം
എന്നയിക്കോട്ടട്ടൊ ശെരി ഞാൻ വിളിക്കണ്ട്ട്ടാ ആഹ്